ലോ
ഹലോ!
ആഹ്, എന്ത വിശ്. എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം തന്നെ
ഉം. റൈഞ്ചിന്റെ പ്രോബ്ലംണ്ട് തോന്ന്ണ്.
ആ അതെ അതെ. മായല്ലേ നല്ല മായേ. രാവിലെ മുതലേ വൊടക്കെ മയേ. അവിടെന്താ?
ഇവടങ്ങനെ ഇല്ല. രാവിലെ ണ്ടായിരുന്നു. ഇപ്പല്ല.
ഏ ഭയങ്കര മയേ.
ആ, അവ്ടെ പൊതുവെ റൈഞ്ച് ഇല്ലാത്ത സ്ഥലാണോ?
അല്ല, അപ്പം മഴയൊണ്ടാണ്. മയ ഇല്ലെങ്കി കൊയ് ക്കന്നുല്ല
ആ
മഴല്ലെങ്കില് നമ്മുക്ക് അഴ പെയ്യുമ്പളെ നെറ്റ് വർക്ക് എററാവ. ഉം
ആ ആ.
പിന്നെന്തൊക്കെണ്ട് വിശേഷങ്ങൾ? ഞാനോതാ ഞാപ്പ വർക്കൊന്നു ചെയ്യില്ല. പ്പം വീട്ടമ്മായി മോൾക്ക് രണ്ട്‌ വയസായി ട്ടൊള്ളൂ. ചെറ്തിന്. മോന്ണ്ട് ഒരാള്. മൂന്നാം ക്ലാസ്സില മൂന്നാം ക്ലാസിലാണ് മോന് രണ്ടാളും രണ്ടാളള്ളു ഇവളും ഓനും ഓൻ സ്കൂൾള് പോയി. ആടെ പോയില്ലേ മക്കളൊക്കെ?
ആ, മക്കളൊക്കെ പോയി.
ആ. അടുത്തന്നെയാണോ സ്കൂള്?
ആ അടുത്ത തന്നെ ബസ്സ് വരും ബസ്സിൽ പോണം
ആ, ശെ
ഉം
അല്ലേ തൊടങ്ങോ ഇവിടൊക്കെ വെള്ളി ലീവാ മദ്രസ് മ്മ്
ആഹ് അത് മദ്രസ് ഇവിടെയും വെള്ളി ലീവാണ് ഇല്ലെയ് അവു
സ്കൂൾ ആപ്പ സ്കൂള്ല്ലന്ണ്ട് നല്ല ഭക്ഷണം അതാ ചോയിച്ചോ ഓല്ക്ക് ഞമ്മളെ നമ്മൾ പോയ പോലല്ലല്ലോ നല്ല ഭക്ഷ
അതന്നെ
പിന്നെ എന്തൊക്കെണ്ട് എന്താ ഉച്ചക്ക് ഇന്നത്തേ അതെ നമ്മളൊക്കെ ആയ അന്ന് ഒരു ചെറു പയറും അതും പുഴുവൊക്കെല്ലതിൽ ഇണ്ടാവൽ ഇപ്പൊക്കായി
അതെന്നെ അത് അന്നൊക്കെ അതായിരുന്നു ഇപ്പൊക്കെ ഒരുപാട് കുട്ടി കൂട്ട്യാക്കും തന്നെ പല പലെ ഐറ്റം അമ്മള് വീട്ട്ല് വെക്കുമ്പോല് തന്നെ ഓരൊ ഓരോ ദിവസായിട്ട് വെച്ച് പിന്നെ പ്രത്യേയിച്ച് ആഹ്
രാവിലെ ആണെങ്കിലോ പായോ അന്താ പാലും മുട്ടെം കഞ്ഞിയൊക്കെ മാറി മാറി ഇവടെ മോന്റെ ക്ലാസ്സിലൊ സ്കൂളൊക്ക് അവടെല്ലേയത്
ആഹ് അപ്പം കുട്ട്യാൾക്കെന്താറിയോ ചൂടുള്ള ഫുഡ് കഴി കഴി ക്കും ചെയ്യ് ഫുഡ് കഴിക്കും ചെയ്യാ ചൂടുള്ളത്
പിന്നെ എങ്ങനെ ആഹ് പിന്നെ ഈ രാവിലെ കഴിക്കാതെള്ള കുട്ട്യെൾക്ക് ആഹ് കഞ്ഞി ഉണ്ടാകുമ്പോ അതും ഒരു സുഖാണല്ലോ
ആഹ് അതെ അതെ
ഉം
പിന്നെ ചെറ്തിന് എത്രായി
ചെറ്തിന് രണ്ട് വയസ്സ് കഴിഞ്ഞു
ആഹ്
പിന്നെ
കുറുമ്പും വാശിയൊക്കെ ഇണ്ടോ
കുറുമ്പും വാശിയക്കല്ലെ ഉള്ളൂ പെൺകുട്ടികൾക്ക് കുറുമ്പുണ്ടാവില്ല പറയും ഇവൾക്ക് മോനക്കാട്ടിലും ദേഷ്യ
ആഹ്
എല്ലാരും അങ്ങനെ പറയല്ലോ പെൺകുട്ടികൾക്ക് ദേഷ്യയൊന്നും ഉണ്ടാവില്ലാന്ന് എന്റെ മോന് മാത്രേ ദേഷ്യ ഇല്ലേനി തോന്നു എനിക്ക് ഇവൾക്ക് വേഗം ദേഷ്യം വരും നമ്മള് ഈ കപ്പ് കേക്കൊക്കെ ഏഹ് അതൊക്കെ നാട്ടിലുണ്ട് ഇവിടെ മീൻകടല്ലേ
ആഹ് ആഹ് ഫുഡ് സാധാ ചോറ് തന്നെയാണ് ചിക്കൻ മേടിക്കണം ചിക്കൻ മേടിച്ചിട്ട് വെക്കണം
ആഹ് ശെരി
ഇന്നലെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ പോയി പരിപാടൊക്കെയായിട്ട് ബിരിയാണി ഒക്കെ തുന്ന് ഇന്ന് ഇപ്പോ സ്പഷ്യൽ ആയിട്ട് ഞങ്ങൾ വെള്ളിയാഴ് ച്ച അങ്ങനെ കുട്ടികൾക്ക് ലീവ് ഉള്ള ദിവസൊക്കെ വെക്കലുണ്ട് ആഴ്ചയിലൊക്കെ
ഇവിടെ അങ്ങനെന്നെ വെള്ളിയായാൽ മോൻ പറയും ഇന്ന് അത് വേണോ ഇന്ന് ഇത് വേണോ എന്നൊക്കെ പറയും
ആഹ്. പിന്നെ വെള്ളിയാഴ്ചന്നല്ല കുട്ടിയക്ക് ചിക്കനും ഇതൊക്കെ വേടിക്ക ക്കുമ്പോ അപ്പാണ്ട് ഉണ്ടാക്കും ഒക്കും ഇപ്പോ പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഞമ്മള് ണ്ടാക്കുമ്പളല്ലേ ഓൽക്കു.
അല്ലല്ല അപ്പോ ചിക്കനും മീനും അതോതന്നെല്ലാം ഇണ്ടാവാ പക്ഷെ എന്നാലും മോനക്ക് വെള്ളി നിർബന്ധാ
ഉം
എണ്ടായാലും വ വെള്ളിയ അന് പ്രത്യേകിച്ച്
ഉം പ്ലസ് റ്റു വരൊക്കെ പൊയ്ക്ക്ണാ.
ഞാനാ ഞാൻ ടി ടി സി കയ്ഞ്ഞതാ.
ആഹ് ആ പിന്നൊന്നു ഈ കുട്ട്യായിൻ്റെശം പോവാതിര്ന്നതാ.
ആഹ് പിന്നെ വർക്ക് കഴിയുമ്പോളാണ് കല്യാണം കഴിഞ്ഞത് പിന്നെ പോയില്ല പിന്നെ മോന്ണ്ടായി മോനിം കൊണ്ട് കഫക്കെട്ട് ഇത് അതുതും അയാണ്ടെ പിന്നെ ഓനിം കൊണ്ട്ങ്ങ നടക്കല്ലെനിയോ പിന്നെ ഓന്ന്ന് റെഡിയായപ്പോത്തിന് ഇവളായി. ഇവലൊക്കെ ഒന്ന് റെഡി ആവട്ടെ ന്നിട്ട്
ആഹ ആഹ് അതെ അല്ലെ എന്തേലും പഠിച്ചിട്ട് കഴിഞ്ഞാല് പിന്നെ എന്താച്ചാല്. ഞ്ഞമ്മക്ക് പിന്നെ എപ്പളേങ്കി ചേരണെങ്കിലോ ഒന്ന് ഒഞ്ഞന്തേലും ഞമ്മക്ക്. നമ്മുക്ക് വെച്ചിട്ടരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ പഠിച്ചട് വെച്ചാല് നമുക്ക് എവിടിം ചാൻസ് ട്ടല്ലോ. അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ട കഴിഞ്ഞാല്
ആഹ് അതാണ് അമ്മക്ക് നമ്മക്ക് സ്വന്തായ്ട്ട്. വരുമാനം പറിമ്പ അത് നല്ല രസല്ലേ വേറാര്ത്- ത് നമ്മളെ സ്വന്തം എങ്ക വരുമാനത്തിന്റെ പോലെ തോന്നൂലല്ലോ
അത അതെ അതെ.
ണ്ടാകും വർഗസ് വർക്കെയ്യ്ണ് ണ്ടോ? എന്താണ്?
ഇല്ലയ് വർക്കെയ്യിണൊന്നുല്ല.
ആ ആഹ ശരി ഇക്ക നാട്ടിലാണ്-
പിന്നെ അതെ.
ഉം ആയിശരി
ഗൾഫിലായിരുന്നു ഇപ്പ നാട്ടിലാണോ
ഹാ
കേലൊക്കെ ക പോക്ക്ണ്ടോ ഇങ്ങനെ റ്റു-
അ ആ ഞാനെട്ക്കൊക്കെ പോകും അയ്ന്. ഇ പോമ്പോത്തിന് ഇബൽക്ക് കഫകെട്ട് പിന്നെ കൊർച് കാലം ഹോസ്പിറ്റലായി നടക്കണം അതോണ്ട് പിന്നെ വല്ലാതണ്ട് ന്നും പോവലില്ല അടുത്തടുത്ത് പോ പോവല്ലാണ്ടേ. ഇത് നമ്മള് ഊട്ടിലൊക്കെ പോയാല് പിറ്റേന്ന് വന്നു ഇവലെ കൊണ്ടു പോയി അഡ്മിറ്റ്‌ ആ ഗഫക്കെട്ട് അ തുറക്ക കൊറയന്നും പ കിനോക്ക് അവക്ക് വേഗം കഫക്കെട്ടുണ്ടാവും. പിന്നെ കഫഗാവിനോ അഡമിറ്റ് നിർബ
എന്താന്നറിയോ ഈ കുട്ടികൾക്ക് എണ്ണ തേച്ചിട്ട് എണ്ണ തേച്ച് കുൾ ളിപ്പിച്ചോടുക്കുമ്പോ എന്റെ ചെറുതിനും വലുതിനോക്കെ അങ്ങനെ തന്നെ എന്നെ തേച്ച് കുിപ്പിച്ച കൊടുക്കുമ്പ അപ്പ കഫകെട്ട് വരും. അപ്പൊ ഞാൻ എന്താ ചെയ്യല് അപ്പൊ ചെർതാവുമ്പളൊക്കങ്ങനെ എണ്ണ തെ ഒന്ന്ങ്ങട് തേച്ച്കാണ്ട് അപ്പട് കുളിപ്പിക്കാന ഞാന്. ചെറുതാപ്പൊ കുട്ടികളായിട്ട് അതന്നെ ഈ ഹോസ്പിറ്റൽ കേസും ഇതൊക്കെ തന്നെയെരുന്നു. പിന്നെ അതുപോലെ യാത്ര ചെയ്യുമ്പോ കു ട്ട്യൾക്ക് ഇങ്ങനെ ദൂര യാത്ര ചെയ്യുമ്പോ ശർദ് തിം കാര്യങ്ങളൊക്കെ ണ്ടാവു അങ്ങനെ ഇപ്പൊക്കോൽക്കൊട്ക്കേലും പോവാർഞ്ഞ നല്ല താണ് ഉഷാറാണ്.
ആ അതെ അതെ ഓന് കുറച്ച് വെലു അതുപോലെ എന്റെ മോന് ഇപ്പൊ മുല്ലപ്പു നല്ലിഷ്ടപ്പെടാണ് അപ്പൊ ഇവൾക്ക് ഏ അവക്ക അവഷം നല്ല കിട്ടും അപ പിന്നെ പേടിയാ നമ്മളെ ചൺടൂറിന് വേണ്ടിട്ട് ഓല്ക്ക് എന്തരലു. അസുഖം വരുത്തണ്ടേ ഇന്ന് ചായക്കിന്ന് പുട്ടും കടലേ ഉണ്ടാക്കിയത് വേഗം രാവിലെ മദ്രസ ഇല്ല ഇക്കക്കും വെള്ളി ലീവാണ് അപ്പൊ എഴുന്നേൽക്കാ മടിച്ചാട്ടം നിസ്കരിച്ചു കിടന്നിട്ട് പിന്നെ ഞാൻ വേഗം പുട്ടും കടലേ ഉണ്ടാക്കി എന്നാ പിന്നെ നെ പണി കഴിയല്ലോ ഇനി ഉച്ചയ്ക്ക് എറച്ചി ബിരിയാണി വെക്കണം എന്ന് കരു ഇണ്ട് ഇറച്ചി ഉണ്ട് ഇവിടെ കൊണ്ടച്ചു അത്ണ്ടാക്കാന്ന് വിചാരികും പിന്നെ ഉച്ചക്ക് മോന് സ് സ്കൂൾ പോവും, ഇക്കാക്കിന്ന് പരിപാടിണ്ട് ഞാനും മോളന്ന ഉണ്ടാവുള്ളൂ ഇവിടെ എന്നാപ്പിന്നെ രാത്രിലേക്ക് കഴിക്കാ വെച്ചിട്ടേ ഇങ്ങളൊക്കെ പോയ ജോലിക്ക് പോയോ ഇന്ന് ലീവ്ണ്ടാ വെള്ളി ലീവാ?
അല്ലേ ഓരു ഹോസ്പിറ്റൽക്ക് പോയന്താണ്
ആഹ് ശരി എവിടെയാണോ വർക്ക്?
അല്ല അവര് കാൽമേ ചെറിയൊരു ഇതുണ്ട് അപ്പൊ ഡോക് അത്ര കാണിക്കാൻ വേണ്ടിട്ട് അല്ല ഞങ്ങൾക്ക് സ്ഥലണ്ട് സ്ഥലം കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ അതിന് പിന്നെ ഈ റബ്ബറിന്റെത്
ആ റബ്ബറൊക്കെ വെട്ടാണ്ടാവല്ലേ ആഹ് അത് ശരി രാവിലെ പോവില്ലേ രാവിലെല്ല പോവാ?
ആ രാവിലെ പോ അല്ല വെട്ടാന വേറ രാളാണ് ഈ ഊറ്റി കൊണ്ടാനൊക്കെ ഊറ്റ കൊടുക്കും അത് ഒട്ടതൊന്നും ഓലു പഠിച്ചിട്ടില്ല ഈ ഗൾഫിലായ കാരണെ പക്ഷെ വെട്ടൽ പഠിക്കണം വെട്ടൽ പഠിച്ചാലാണ് ഇപ്പോ ഒരു ലാഭം ഞമ്മക്കച്ചിട്ടുണ്ടാവും പിന്നെ അത് കൂലിയും കൊടുക്കണം ഒക്കെ ഓ നമ്മുക്ക് പിന്നെ അത് കൊടുക്കുമ്പോ വലിയ ലാഭം. ഒന്നും ഇല്ല പക്ഷെ പണിക്കാർക്ക് കൊല വെട്ടാലണ്ട് പടിഞ്ഞിട്ടിയാല് പിന്നെ
ആ ശരിയാ
അത് പഠിച്ചെളുപ്പണ
ഉം പിന്നെ മക്കള അങ്ങനെ ഫുഡൊക്കെ കഴിക്കുവോ? മടിണ്ടോ കഴിക്കാന് ആഹ് എന്റെ മോന് ഇന്നത്തെ ഫുഡാ മറ്റും ബിരിയാണി നെയ്ച്ചോറ് അത് സാദാ ചോറ് തോ ഇത്രക്കെ നടത്തുമ്പ മറ്റേക്കവൻ തന്നെ എടുത്ത് തിന്നും മോളൊറക്ക്വാണെങ്കിലാ കോൻതന്റടുത്താ
ഉം അങ്ങനെ
പിന്നെ എന്തൊക്കെ പണികളൊക്കെ കഴിഞ്ഞോ എന്നിട്ട് ഫ്രീ ആയോ
ഇല്ലേ ഈ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അ എടേല് ഇങ്ങനെ എല്ലാതും കൂടി എടുക്കട്ടെ
ആഹ് അത് ശരിയാ പണിക തീരാ ഈ മായായ തന്നെ ഒന്നിനും തോന്നൂല അല്ലേ വെറുതെ ഇരിക്കാങ്ങ തോന്നും.
അതെ അതെ
ഞാൻങ്ങ് വിചാരിക്കും വെറുതെങ്ങ് ഇരുന്നാല് രസം കേറും പാടടിക്കരുന്നു മയം കൊണ്ട കണ്ടങ്ങി ഇരിക്ക നല്ല രസാണല്ലേ?
ആഹ്
മയത്തെ എങ്ങടേര് പോവാന്നല്ലരു സ്ഥലേ ഈ കോടംമൂട് സ്ഥലത്തേക്കൊക്കെ
അഹ് ശരിയാണ് അല്ലെ യൊ ടക്കയിലൊക്കെങ്ങനെ പോവാനൊക്കരു രസം തന്നെണ് പക്ഷെ ഒഴിവും കൂടി വാണം പോവാന് ഇന്നാ ശെരിട്ടിലെ ഞാൻ വിളിക്കണ്ട് ട്ടൊ
ആഹ് ഓക്കെ ശെരി എന്നാല്